എ പടെ യാ
സുഖാണ്
ഉ എന്താ പണി
പണിതാ ഇവിടെങ്ങനെ ഇരിക്കണു
ഉം യാത്രികത്തൊക്കെ ഉണ്ടാക്കാ ഉണ്ടാ അതാ ഉച്ചയിൽക്കത്തേത് തന്നെ
അല്ല ഇല്ല രാത്രി ത്തേക്ക് വേറെ ഉണ്ടാക്കാൻ ഉണ്ട് ഉം
നിങ്ങന്തണ്ടാക്ക എന്താണ് ഉദ്ദേശിച്ചേക്കുന്നേ യാ
തൊക്കെ കൊടുന്ന്ട്ടാണം നെയ്‌ച്ചോറാ അപ്പൊ ഞാ തൈരും കൊടുന്നിട്ടാണ് സാധനൊക്കെ കൊടുന്നാവോ
ആഹ് ഉച്ച ഉച്ച ഉച്ചക്കത്തേക്ക് ഇന്നി ഇപ്പം അല്ലാത ആഹ് അപ്പൊ ഇന്ത്‌ ഉണ്ടാക്കി എന്താ നിങ്ങള് എങ്ങനെയാ പച്ചക്കറി വിരിയാൻ ഉണ്ടാക്കുക ഞങ്ങ ഉണ്ടാക്കണ അറിയോ നോക്കാനന്ന് ഒന്നുപറഞ്ഞു തരുവാ
ആഹ് ഉള്ളീം തക്കാളീം വാട്ടീട്ട് ഇതന്നെ ഉള്ളീംതക്കാളി വാട്ടണ ഉരുളങ്കിഴങ്ങ് പച്ചക്കാ ഉള്ളി തക്കാളിയും വാട്ടും ഞാന് ചെലപ്പോ പച്ച ഉരുളകിഴങ്ങ് പച്ചക്കായ ക്യാരറ്റ് ഇതൊക്കെ കൂടെ ഒന്ന് വേവി കൊണ്ടു വന്നിട്ടവാട്ടിലേക്കൊക്കെ ഇട്ട് കൊടുക്കും അല്ലങ്കി ആ വാട്ടിനേക്ക തന്നെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടി ഇതാകും പി എല്ലതും ഉണ്ടാവും പച്ചക്കറികളൊക്കെ ഇടും വാട്ടീട്ട് ചിക്കൻ മാസ പിന്നെ ഇതിന്റെ ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടു ഉ ചപ്പ് വേപ്പിന്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടു ന്ന തൈര് ഊറ്റിട്ട് ഇടും
ആഹ്
അയാൾത്തന്നെ.
അപ്പൊ, എല്ലാ അപ്പൊ ഈ മസാലക്കെ ഇടുമ്പോ നമ്മള സു ബിരിയാണിന്റെ കളറാവും, ചിലവരുണ്ടല്ലോ മറ്റേ പച്ച സാദാ വെള്ള കളറല്ല മസാല - മസാലടാത കുരുമുളക് പൊടി മാത്രം തോന്നണ്ട് ഇട
അത് ഇതേല്ല അത് കുരുമുൾ പൊടി മാത്രം വെക്ക്ണയ്രിയാവും.
ആഹ് ഫ്രൈഡ് റൈസ് ഇണ്ടാക്ക്ണാരി ഉം ആഹ് ആഹ്
ആഹ് അങ്ങനാവും.
ഇങ്ങട്ട് പിന്നെ ഇതീക്ക് എറച്ചി എങ്ങനെ ഗ്രേവി ഉണ്ടാക്കലാവുല്ലേ? അതോ പെരിക്കല?
അങ്ങനെ എന്തെങ്കിലൊക്കെ കാട്ടണം കായം പെരട്ടി വെച്ചിട്ടുണ്ട്. ഉമ്മ് ഇപ്പഞ്ഞി അടുപ്പത്ത്ക്ക് തന്നെ നോക്കട്ടെ. ഗ്യാസ് ന്ന് ഇങ്ങള് പറഞ്ഞാതിരി ഗ്യാസ് വേണ്ട് തീരുന്നതിന് ഗ്യാസിന് അടുപ്പിന് എന്തോ ഒരു ചെറിയ ഇതുണ്ട് കേടുണ്ട്. ഈ തെളച്ച എണ്ണ, അല്ല തിളച്ച എണ്ണ വേണ്ടേ? ആണ്ട് ഇട്ടാ കാണ ഇങ്ങനെ തീ ഇങ്ങനെ കൊറഞ്ഞ പോലെ. കത്താത്ത പോലെ. അപ്പൊ അപ്പൊ എറ്ച്ചി മൂത്ത്ട്ടാ പണിയാണ്. ഇങ്ങനെ വള്ളം പിരിഞ്ഞു മായിരിനിക്കും അപ്പൊ നേരെ മറിച്ച് അടുപ്പത്താകുമ്പോ വേണ്ടായി കിട്ടും.
രണ്ട് അടുപ്പുമ്മലും അങ്ങൻ തന്നെ?
ഏഹ് എ ഒരടുപ്പത് കുഴപ്പില്ല, പക്ഷെ അത് ചെറിയടുപ്പ ചെറിയടുപ്പ്മ്മ ങ്ങങ്ങള് വക്കല്. വലിയ അടുപ്പുമൊക്കെ തന്നെയാണ്. എറിച്ചൊക്കെ നമുക്ക് നല്ല തിയ്യീല് നല്ല കണല് വെക്കണ്ടേ? നല്ല തള- ചെന്നക്ക് ഇടണ്ടേ എന്നാലല്ലേ നല്ല വ്
എത്യേ ആഹ് ഞങ്ങള്ത് അങ്ങനത്തെന്നെ ഞങ്ങള്ത പെട്ടന്ന് ഞങ്ങള് ഇതേ മാരിയെന്തോ ഉണ്ടാക്ക്ണ ഇടേക്കൂടി തീയണ്ട് ഇങ്ങനെ - കുറഞ്ഞു വന്നു. അപ്പൊ ഞാനും ന്റെ നാത്തൂനും വിചാരിച്ച് എന്തേപ്പത് ഗ്യാസ് കഴിയാനായാ? ഇതിനൊക്കെ തീ ഇങ്ങനെ കൊറഞ്ഞു വെര്ണേ. ഞങ്ങ അങ്ങൾ - അത്രൊന്നും നിക്കൂല്ല, ഞങ്ങളൊരു ഒരു മാസം ഒരു മാസവും പത്ത് ദിവസം അങ്ങനെയൊക്കെനിക്കൊള്ളു.
ഏഹ് ഞങ്ങൾ രാവിലത്തെ ദോ ഞങ്ങൾ രാവിലത്തെ ദോശ ഫുള്ള് അയിമ്മലെ ചൂടല്. കറി അയ്‌മ്മലാണ്, മീൻ പൊരിക്കൽ അയ്‌മലാണ്, ഉപ്പേരി അയ്മലാണ്. ചായ അയ്മലാണ്, ചോറ് മാത്രം ചോറും കറിയും ഇമ്മാതിരി പോത്ത്, കോയി ഒക്കെ കോയി അടുപ്പത്ത് കോയി വരറ്റാനൊക്കെ ഉണ്ടെങ്കിൽ പോത്ത് വരട്ടിയാലുള്ളത് ആ ഒക്കെ അടുപ്പത് ഇടോള്ളൂ ബാക്കിയൊക്കെ - ഇക്ക് ഒക്ക ഗ്യാസ്മ്മതന്നെ എന്നിട്ട് ഞങ്ങൾത് ഇത്രക്ക് നാലു മാസൊക്കെ പോവും.
ആഹ് ഞങ്ങൾത് അങ്ങനൊന്നും നിക്കൂലട്ടാ, ഇപ്പൊങ്ങനെ സിമ്മ്ലൊക്കെ കത്ത്ണതേ ഒന്ന് നല്ല നല്ല വല്യയതായി കത്ത് കത്ത്ണത് എന്തോ കംപ്ലൈന്റ് എത്തിട്ട് കൊറച്ചേ കത്തുള്ളൂ. അപ്പൊ ഒന്ന് ചെറിയ ചെറിയ അടുപ്പ് നല്ലോം കത്തും ചെയ്യും. അപ്പൊ പിന്നെ അയിന്റെ ശേഷം എന്താന്നാവോ,
ചെറിയ അടുപ്പ് നല്ലോം കത്ത്ണ്ട്പ്പോ.
ആഹ് അപ്പൊ ഞങ്ങളത് അപ്പൊ അടുപ്പ് കത്തൽ തുടങ്ങിയപ്പൊ കുറച്ച് തീ കുറഞ്ഞ് വന്നപ്പോള് ഞങ്ങക്ക് തോന്ന കൊറച്ച് ച്ച് ഗ്യാസ് കൂടുതല് നിക്ക്ണ പോലെ. ആഹ് അപ്പൊ ഒരു മാസത്തിന്റെ മേലെ രണ്ട് മാസ-
തീയ്യ് അങ്ങനെ ക്കും. തീ കൂടുതല് കത്തിയാല് ഗ്യാസ് ഗ്യാസ് വേഗം കയിയും.
ആഹ് എന്നാ അതന്നെ തീ കൂടുതൽ കത്തീട്ടാ അപ്പൊ ഇഞ്ഞിപ്പോ നന്നാക്കേണ്ട ആവശ്യില്ലാന്ന് വിചാരിയ്ക്കും. അങ്ങന് ത്തെന്നെന്നോട്ടെ എന്തേലും ബുദ്ധിമുട്ട്ണ്ടാവുമ്പോ പെട്ടന്ന് നമ്മള് ആഹ് അത് ബുദ്ധിമുട്ട്ണ്ടാകുംമ്പളാണ് നമുക്ക് തോനെ കത്തിച്ച
ഇക്ക് വേം ഗ്യാസും.
ഉം ആഹ അതന്നെ നാക്ക് തോന്നിയത് നന്നാക്കാൻ നന്നാക്കിയാലാണ് ഇക്കാലഞ്ഞു ഗ്യാസ് കയ്യാ - ഇതിപ്പോ ഇത് കുർച്ചും കൂടി നീളം നിക്കുന്ന പോല തോന്നുണ്ട്
ആഹ്
വെറകും മാണം അതാണ് പ്രശ്നം ഇന്നൊക്കെ ഇന്നൊക്കെ കത്തി കട്ടാങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങള് കുറെ കുടുങ്ങിക്കണ്ട് ദോശ ചുട്ട ചെയ്യാൻ കയ്യണ്ടേ കത്തിട്ടും കത്തിട്ടും ആന അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ദാഷശിന്റെ കഴിഞ് പിന്നെ ചോറിന്ന് വച്ച ആഹ് വിറക് ഇനി അധികം ചെകരിയെ ഉള്ളു വിറക് കുറവാണ് വിറക ഇല്ല ഇങ്ങനെ നമ്മള ആ വാലി ന്തൊക്കെ വിക്കണ അതി തൊക്കെ മട വെക്കള്ളൂ അല്ലാതെ വെറ കിച്ചിട്ടില്ല ഇമ്മ ഇവ്ട്ന്നും അവിടന്ന് വെറുന്നൊക്കെ പിന്നെ ഈ ആടിനെ എല കൊടന്ന്ക്കുമ്പോ
ചുള്ളലിട്ടും ഞങ്ങക്ക് ഞങ്ങക്ക് പിന്നെ നല്ല ഇതന്നെ മടലും ചൗര്യും മാത്രമല്ല കൊത്തു വിറക് ഒന്നുംല്ല മടലും ജൗരി ഓലക്കൊടി ഓലക്കൊടി
അതൊക്കെ നമ്മെ പെരെന്ന് എന്തേലും മു ഇതൊകെണ്ട്ന്ന്ണ്ടെങ്കി അങ്ങനൊക്കെണ്ടാവൊള്ളൂ അല്ലാതെന്നെ കൊണ്ടോവൂല. എങ്ങിട്ട് ഇന്ന് ചോറ്റിന് തീ പിടിച്ചിട്ട് എന്നും നേരത്തെ ചോറ്ല്ല ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ ചോറ വട്ടിലൊക്കെ കഴിഞ് അടുപോക്കെ തുടച്ചിട്ട് കെ ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ നോക്കി ചോറ് വെന്തിട്ടില്ല കൊർച്ചൊന്ന്ആയി കഴിഞ്ഞാൽ നമ്മളെ ചോറ് ഊറ്റുന്നതിന് പത്ത് മിൻറ്റ് മുന്നേ എട്ത്ത്കാണ്ട് ആഹ് ഫ്രിഡ്ജിൽ വെക്കും ആഹ് ഊറ്റ്യക്കും കുറവാകുമ്പോ അങ്ങനെ ചെയ്യല് ആഹ്. കുറവാവുമ്പ എന്ത് ചെയ്യോ അങ്ങനെ ചെയ്യ റേഷൻ അരി പിന്നെ രാവിലെ നീച്ചിട്ട് വെക്കും എന്നിട്ട് അത് ഊറ്റിയൊക്കാ നിക്കുമ്പോഴും അഹ് ആഹ് അരിന്റെ ആഹ് ഒരു ടേസ്റ്റ് ണ്ടല്ല അത് മാറിട്ടില്ല എങ്ങിട്ട് പിന്നെയും കൊറെ നേരം കത്തിച്ചിട്ട്ന്ന് അങ്ങനെ ഒന്ന് പറയാൻന്നേരം വൈകി ചോറും ഇതും കിട്ടണ്ടേ. അങ്ങനെ ഒക്കെ ഓരോ ദിവസങ്ങൾ പോട് കടന്നങ്ങനെ പോണ്. ഇപ്പൊ ഞങ്ങൾ ഞ്ഞി ഇപ്പ ചായ എടുക്കാത്തീട്ടില്ല നാത്തൂൻ ണ്ട് നിസ് ക്കൻ നിക്ക്ന്ന് നിസ്കെര്ച്ചിട്ടില്ല കടിഞ്ഞിപ്പ ചായക്ക് എന്ത കടിഞ്ഞിപ്പിന്റെ മാപ്പള എന്നല്ല കൊന്നപ്പും എന്തേ ഉണ്ടന്ന് നോക്കിട്ടാണ് കുട്ടികെ കൊടുത്തീനെ ഇല്ല രാത്രി സ്നേഹിതന്നെ കൊ ബാക്കി ഉണ്ടായിപ്പൊ കൊട്ത്തിനി അത്ണ്ടെങ്കിലേ ‌ നോക്കണ്ടാ ഇല്ലെങ്കി അവ്‌ല്ണ്ട്. അതന്നെ തേങ്ങ ചര്ണ്ടിട്ട് റോബസ്റ്റും ണ്ട് ആഹ് അപ്പൊ ഉമ്മ എന്ത ഞാൻ എന്താക്കുന്നത് ആ അപ്പ അണ്ട് കാണ അവലണ്ട് റോബസ്റ്റ് ഉണ്ട് മഴ തേങ്ങം ചോരണ്ടീട്ട് ട്ടൊന്ന് വഴിക്ക
അതന്നെ കാട്ടൽ
അതപ്പ നടക്കള്ളൂ അങ്ങനെട്ടാണ്ട് ഇപ്പതാ ഉമ് ഇപ്പ രാത്രിയ കുട്ടിക്ക് ഇണ്ട് ആ ഓളെ മോക്ക് ചെൽപ്പോ ചോറ് കൊടുക്കാതെതേം കടിട്ക്കാറിം അപ്പൊ ന്നായിട്ട് ഞങ്ങന്തെയ്യും ഇപ്പാക്കും കുട്ട്യാക്കുംടി ചപ്പാത്ത്യാ എലേല് മട്കി ചപ്പാത്ത്യേ അങ്ങനൊകെന്തേലും ഇണ്ടാക്കും ഇനിപ്പം അതെന്തേലും ഇണ്ടാക്കേണ്ട്യരും. ഓൾ പറയും ചോറും കൊടുക്കണ്ട ചോറും എല്ലാം കൂടി തടി എന്തെങ്കി അയാലച്ചിട്ട് നന്നായിവരും. അപ്പ അവള് പറയണാണ് നമ്മക്ക്
ഓൽക്ക് മയ
ഇന്നിപ്പോ ഞങ്ങള് മോളെ അതാ വി ഞങ്ങൾ ട് തോര ഇടും ആഹ് തോര ഇടുമ്പോ നല്ല വെയിൽ ഇണ്ടാവും അഥവാലെ ഒര് പാത്ത് കൂടിങ്ങ്ട്ട് കേറി വരുംപോത്തിന് അങ്ങനെന്നെ. അതന്നാ അങ്ങനെന്ന് കൊറേ ഇത്
പിന്നെ കൊണ്ടോട്ടുള്ളതേ
ആ ഇത് ഉണങ്ങാതെ ഇതെല്ലാം കൂടി ഇപടെ എവ്ടെ ഇടാ ജർച്ചിക്കാണ്ട് അപ്പൊ മേലെ സ് ചെയ്തിട്ടതാണെ കൊഴപ്പില്ല മേലെ സീറ്റിട്ടതാണെ പിന്നയിനെ കൊണ്ടൊയിട അതില്ലാത്തവര് എന്തെയ്യാ ഞങ്ങളെ ആട്ക്കളില്ണ്ട്. ഒരു ടൈയില് കെട്ടീട്ട് ആഹ് ഒരു അയിലല്ല അടുക്കളിയില് ഇണ്ടേ നമ്മള്ലു ഓ ലൂക്ക് ഉണ്ടാവല്ലോ വാർ കിൻ്റെ ആ ഊക്കിന്റെ സൺ ഷൈൻ ചെറിയ സ് റാക്കിന്റ് ആറക്കിൻ്റെ ഇത് പോലെണ്ട് ഹൂക്ക് രണ്ട് ഹൂക്ക്ണ്ട് അയിമെന്ന് ഒരു സൈഡില് ഗിൽസ നമ്മൾടെ ചുമര്ന്മേണ്ടാവൂലെ ഗിൽസ് ആയിമകൂടി രണ്ടു തെയ് ആ രണ്ടയ്ല്ലറ്റുണ്ട് കൊറച്ച് അടുക്കള നീളംഉണ്ട് ആ രണ്ടയയില്ലാട്ടു കെട്ടീയിട്ടുണ്ട് അയമേലത് എല്ലാം കൂടെ പെ പിന്ന അത്യാവശ്യമുള്ളത് എന്തേലും റൂമില് ഫാനുള്ളടിത്ത് ആഹ് ഹാങ്കർ മേൽ തൂക്കിടു ആണിമേൽ തൂക്കി ത് ല്ലേ ജനൽമന്ന് വാതിന്റെ കുറ്റി ഇടുന്ന മറ്റാ കൊളുതുണ്ടല്ലോ അയി്മക്കാണ്ട് തൽകാലം ഇട്ടു അപ്പൊ ആഹ് ആഹ് അന്നട്ടയിമലാണ്ടേ ആഹാ ന്ന രെ അതന്നെ അല്ലാപൊരു
ഇല്ലാതെ പറ്റൂല യൂണിഫോമ് ഇടൂ ഒണങ്ങി കിട്ടൂല
ആഹ്
യൂണിഫോ മൊണങ്ങാഞിട്ട് റൂമ്കണ്ട് കൊണ്ട് ഇടലല്ലേ.
ഉും ഇജ്ഞിപ്പ അങ്ങനെ തന്നേ ഞങ്ങള് യൂണിഫോം ചെയ്യല്ല് ഇത്ങ്ങനെ ആങ്ങന്മാലോക്കെ അലാണ്ട് അല്ലാതെ പത്ത്കിലോവേണെങ്കി കൊണ്ടായി മയത്ത്
നേരത്തെ ഒണങ്ങി കിട്ടാൻ
നിക്ക് മേലെ ഇടാണ്ട് അവിടെ ഇ രിക്കുലേ കോണി റൂം ഒന്നും ഇരിപ്പെ
ഇല്ലല്ല അല്ലേലും പുറത്ത് കോണി റൂം ഇല്ലടോ പൊറ തുകൂടി വരെ അന്നത്തെ കാല്ത്ത് ഇപ്പ യറ്ങ്ങിയ പൊങ്കുട്ടിയണ്. പ്പ ക്കെഎല്ലാം പെണ്ണ് കെട്ടണ്ട ന്ന് പറിണകലാണ്. അങ്ങനെണ്ട് വിളിക്കിനെ പുറത്ത്കൂടെ ഒരുവല്യോര് ഇരുമ്പിന്റെ കോണി ഇട്ത്ത് വെക്കാം പക്ഷെ അത് നാല് അഞ്ച് ആള് എല്ലാരും കൂടി വന്നായിട്ട് പൊന്തിച്ചാലനേ പറ്റുള്ളൂ പൊന്തിക്കാന് ത്രന്റെസൈഡിൽ കൂടി ഒരു കോണി വച്ചിട്ടുണ്ട് എന്നിട്ട്അതിൽ കൂടി ഒരു ആയിരോ ഒരുതേങ്ങക്കെ ഒണക്കാൻ എന്തോര് ബുദ്ധിമുട്ടാണ് അറിയോ? ഞങ്ങള് പറയുംചെയ്യോ ആര് കട്ടോണ്ടോവും
എവിടെ ആണ് അവ്ത്താണ് കോണി
അല്ലല്ല പോർത്ത് കൂടി
പ്പ് ആഹ്
ആഹ് ഇങ്ങട്ട് മേലേക്ക് കേറാൻ എന്തോര് ബുദ്ധിമുട്ടാന്നറിയോ?
അപ്പൊ അകത്തു കൂടെ കോണി ഇല്ലേ
ഇല്ലല്യ അന്നത്തെ കാലത്ത് ചെയ്തിലാ ല്ലാ പേടിയാണ്. അങ്ങനെയഞ്ട്ട് ചെയ്തിലാന്ന്.
ഏത് കോണില്ല്യ കോണില്ലാത്ത പെരേണ് പാർപ്പിന്റെ പെരല്ലേ
ആഹാ രണ്ട് റൂമ്ണ്ട് ഓഫീസ് റൂമ്ണ്ട് അതൊന്നും കുഴപ്പല്ല്യാ കൊലയ ചാരുപടിക്കെള്ള കൊലയൊക്കെണേ നിൽക്കട്ടെക്കെ
ആഹ് ആയിക്കോ